ഹലോ ഹലോ ആ കേക്കാമോ ആ കേക്കാം കേക്കാം
കേൾക്കും ആ എന്താന്നത്തെ വർത്താനന്താ
സുഖാണോ
അവിടെ സുഖല്ലേ
സുഖായിട്ടിരിക്കുന്നു സുഖാ ഭക്ഷണൊക്കെ ആ ആയി ആയി എനിക്ക് പനി
ആഹ്
ഉം ഉം രണ്ട് പനി ചൂടൊന്നുല്ല പിന്നെ എന്തോ ഭയങ്കര വെറയലൊക്കെയാണ്
ആഹ് അയ്ശെരി ഹോസ്പിറ്റല് പോയില്ലേ
പോയില്ല പാരസ് പാരസെറ്റമോൾ കഴിച്ചാര്ന്നു.
ആഹ് ഇപ്പൊ എല്ലാട്ത്തും ഡെങ്കിപ്പനി എല്ലാ പനിണ്ട് നല്ലോണം ശ്രദ്ധിക്കണം
ഭയങ്കര ശരീര വര വേദന ഈ
ആ ശാരീരവേദനണ്ട് കൗണ്ട് കമ്മിന്തേലുണ്ടോന്നാവോ
ആ ഇനീപ്പോ വൈകിട്ട് ചെന്നിട്ട് ഹോസ്പിറ്റൽ പോവാൻ വിചാരിച്
ആ ഇപ്പൊല്ലാർക്കും കൗണ്ട് പ്രശ്നാണ്
ഉം ഭയങ്കര വെറയലും വീട്ടിൽ ചെല്ലുമ്പോ ഭയങ്കര വെറയിലും
ആ അന്ന് പോയി ഇന്ന് ഇന്ന് വീട്ടിലല്ല ഇന്ന്
ആ ഇന്ന് ജോലി സ്ഥലത്തായിരിക്കുന്നേ
ആ അത്ശരി ആ മക്കളൊക്കെ പോയി
ആ പിന്നെ ചോറൊക്കെ ആയോ
ആഹ് ചോറക്കായി ഇന്ന് മത്തി കറിം മത്തി വറ് ത്തതും ചോറും അങ്ങനെ ഇല്ലല്ല എന്നും ഞമ്മക്ക് ഇതന്നെല്ലേ സ്പെഷല് പറിയാ ആ ആ റസ്റ്റ് എട് കെന്നെ ഇൻകുളിക്കണം കുളിച്ചിട്ടില്ല ഇന്നും ഇങ്ങനെ ഓരോ നേരം വൈകി
ആഹാ മറ്റ് പണി കഴിഞ്ഞുടനെ കുളിക്കോ
ഹാ എല്ലാം പണിട്ത്തിട്ടെന്നെ കുളിക്കുള്ളൂ
നേരത്തെ കുളിക്കുമ്പോ ചൂട് എട്ക്കൂലേ പിന്നിം
ആ അതെ
ആ
പ്പൊ മഴക്കാലായതൊണ്ട് വല്ലാ ചൂടില്ല
ആ മഴയായോണ്ട്പ്പം കൊഴപ്പല്ലാതെ പോകുന്നു ഉം ഇവ്ടെ രണ്ട് ഉം ഇപ്പം മഴയില്ല
ആഹ് ഇന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ചാർന്ന്ണ്ട്
ആണോ ആ പിന്നെ ഇവ്ടെ നല്ല വെയിലാ
ആഹ്
ഉം മ മത്തിക്കറിയും വറത്തത് മാത്രേ ഒള്ളോ വേറെ പച്ചക്കറികളൊന്നും ഇല്ലേ
ആഹ് പച്ചക്കറികള് ഇല്ല
ആഹ് ആഹ് ആഹ് മക്കള് വരുമ്പോ ഇത് മതിയാവോ ആഹ് ആഹ് പിന്നെ കൃഷിയൊക്കെ ഒണ്ടോ
ആഹ് ചെറുതായിട്ടൊക്കെണ്ട് പച്ചമൊളകും കു കുമ്പളം ഒക്കെണ്ട്
ആ കുമ്പളങ്ങ അത് ഇഷ്ടവാണോ അതൊക്കെ
ആഹ് ഇഷ്ട്ടാണ് കൊഴപ്പൊന്നും എല്ലാരും എല്ലാർക്കും ഇഷ്ട്ടാണ്
അത് ശെരി എന്താ കറി വെക്കോ തോരം വെക്കോ
ആഹ് തോരൻ വെക്കും പിന്നെ കറി വെ ക്കും മൊര് കൂട്ടാൻ ണ്ടാക്കും
ആഹ് തോ കോഴിയൊക്കെ ഒണ്ടോ
ആഹ് ഇല്ല ഇല്ല കോഴിയൊന്നുല്ല
ആഹ് ആഹ് പിന്നെ മ മീന് അവ വീട്ടിൽ കൊണ്ടുവരുവൊ അതോ
ആഹ് അതപ്പ ആഹ് മാർക്കറ്റി പോയി വാങ്ങും പൊറത്ത് കൊണ്ടുവരുന്ന മീനൊക്കെ ചെലപ്പോ ഏ കേട് വന്നതാവും ആഹ് കൊള്ളത്തില്ല
ആ ആ നമ്മളെ നാട്ടിലൊക്കെ പ്പ പെട്രോളിങ്ങാ ഒരു മാസത്തേക്ക് എന്നാലും നല്ല മീനൊക്കെ കിട്ടും ചെറിയ വള്ളങ്ങളിൽ പോണോരും മീനൊക്കെ കൊണ്ടുവരും
ആഹ് അതെ
ഒരു ഭയങ്കര വിലയന്നേ ഒള്ളു
ആഹ് പിന്നെ
പിന്ന
പിന്നെന്താ കുട്ടിക മക്കളൊക്കെ പോയില്ലേ
ഉമ്മോ ഒരാളെ ഒള്ളു എനിക്ക്
ആ ഒരാളെ ഒള്ളൂലെ അപ്പൊ ആഹ് ഉം രാവിലെ ദോശ കഴിച്ചു
ആഹ് ഹ് ഹ് ചട്ട്ണി
ച ആഹ് തേങ്ങ ന്ന് ഇല്ലാ തേങ്ങക്ക്ക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ എടക്കൊക്കെ കിട്ട്ള്ളൂ ഉം ഇല്ല ഇല്ല നമ്മള് വാടക വീട്ടിലാണ് വാടക വീടാണ്
ഓ ഓ ഹസ്ബന്റ് ജോലിക്ക്
ആഹ് ജോ ജോ ഒന്ന് പോയിട്ടില്ലന്ന് ലീവ് എടുത്ത്ക്ക അവിടെ ഒറങ്ങ്ണ് ണ്ട്ഇന്ന്
ആഹ് ആ
പിന്നെ നിങ്ങള അവിടെ പ്ലാസ്റ്റിക് ഒക്കെ എടുക്കൻ വരിലല്ലേ ആഹ ആഹ ആഹ് എല്ലായിടത്തും അങ്ങത്ത ആ അത അങ്ങനെ തന്നെ
അന്നെ വേറെ സ്ഥലത്തൊക്കെ നൂറ് ഇരുപ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്
ആഹ അതെ അതെ പ്ലാസ്റ്റിക് കൊടുക്കന്നെ നല്ലേ നഞമ്മളെ വീട്ടിൽ വെച്ച വേറെ വല്ല രോഗങ്ങളും ഉണ്ടാകാൻ കൂടുത ലാണ് സാധ്യത നമ്മള് പിന്നെ ആര് കൊണ്ടുപോയിട്ടില്ലെങ്കിലും നമ്മള് കത്തിക്കയും ചെയ്യും ആരും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ
ആഹ ആ കത്തി കത്തിച്ച ഇവിടെയും കുറ്റം വരും
ആഹ എല്ലായിടത്തും ആഹ അയിനെ എല്ലായിടത്തും അയിനല്ലേ
ഉം പക്ഷെ അവര് നമ്മളവിടന്ന് പൈസയും മേടിച്ചു പ്ലാസ്റ്റിക്കും കൊണ്ടട്ട് അവര് വേറെ എവിടെയെങ്കിലും കൊണ്ട്ുംുന്നുകൂട്ടി ഇട്ടിരിക്കുന്നു
ആ അതെ
ആഹ എന്നാലും ന നമ്മളെ വീട്ടിൽന്നൊക്കെ പോകല്ലോ അത്രേ അൻപത് രൂപ കൊടുത്താല എന്ത് ആ ഫാസ്റ്റിക് അത്രയും പോക അവര ഇനി എവിടെ കൊണ്ട് ഇട്ടാലും നമ്മുക്ക് അറിയണ്ടല്ലല്ലേ
അത അതെ
ആഹ പിന്നെ മക്കള് വൈകുന്നേരം വരുംല്ലേ
ആഹ മക്കള് വൈകുന്നേരം വരും
ആഹ ആ പിന്ന
പിന്നെന്താ ഇെറങ്ങ എപ്പഴാ ഭക്ഷണം കഴിക്കാ
ഒരു മണി ആഹ ഒരു മണി ആവാ ആ ഒരു മണി ആയില്ല
ആം
ഞാൻ ഇന്ന് ഉച്ചക്ക് പോകും എനിക്ക് വയ്യാത്തൊണ്ട് ഞാൻ മാേഡത്തിന്റെടെ ചോദിച്ചു ഞാൻ ഉച്ചേക്ക് പോകണംന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു പോവാൻ പറഞ്ഞു
ആഹ ശരി
ഉം എനിക്കാണെങ്കി തിക്കാടാ അന്നോളാം പയ്യ ഇവിടെ ഇത്ര നേരം കിടക്കായിരുന്നു
പോയി സ്ിച്ചടുക്ക തീരവ്യങ്കി
ഉം ഞാൻ ചോദിച്ചു അപ്പൊ രണ്ടു ദിവസം കൊണ്ട് വയ്യാത്തോണ്ട ഞ വരു അഞ പറഞ്ഞപ്പം പറഞ്ഞു അയ്യോ പോ ചേച്ചി ഇപ്പത്തെ പനിയൊക്കെ വെച്ചോണ്ടിരിക്കണ്ട ആ പറഞ്ഞ ഇപ്പ നാളെ അവ ന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവധി ഇല്ലന്ന്
ആഹ
ഉ പിന്ന
പിന്നെന്താ
കാപ്പിയെ കുടിച്ചിട്ട്ന്ന കടന്നന്ന്റ
ആഹ ഒരു ഒരു പ്രാവശ്യംൊക്കെ അഞ്ഞിയൊക്കെ കുടിച്ച് കടന്നുരുന്നു ഇപ്പ
അത് ശരി ആഹ ഇ ചോറ് ഉണ്ണറ വേണേക്കുംല്ലേ ആ ആ പിന്നെ
എങ്ങുംണ്ടോ
പിന്നെ എന്താ പറയാ പുറത്തൊക്കെ പോവോ
ആഹ പുറത്തൊക്കെ പോും നിങ്ങള്ൾ പോവലല്ലേ
ആഹ നമ്മള് പോക പോ പോ പോ ഞായറ ഞായറാഴ്ച ദിവസേ വല്ലേ അവധിയള്ളു
ആഹ
ആഹ അപ്പോഴ പോകും പിന്നെ എല്ലാരും കൂടി വണ്ടി വണ്ടി ഉണ്ടോ
ആഹ
ആഹ് അപ്പൊ എല്ലാരും കൂടി അതി പോകുംല്ലേ
അ അതെ
പിന്ന പിന്നെ എന്താ പറയാ ചോറ് ചോറ് കഴിക്കാറായോ
ഒരു വട്ടം കഴിച്ചിട്ടുള്ളൂകൊറച്ച് കഴിയും
ആഹ ആഹ് ആഹ ആഹ
ഉം
ആഹ് ഇടക്കൊക്കെ കൊടുത്തു വിടലുണ്ട് എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അധികോം നൂ ഡിൽസും ഇതൊക്കെയാണ് വേണ്ടത് അന്നും അങ്ങനെ കൊടുത്തയാക്കലും ഇല്ല ഇടക്കൊക്കെ കരയുമ്പോ അങ്ങനെ സ്നാക്സ് ഒക്കെ ആയിട്ടി കൊടുത്തയക്കും നസപ്പൊക്കെ
ചോറ് കഴിക്കാനൊക്കെ ഇഷ്ടം തന്നെ
ആ ചോറൊക്കെ കഴിക്കും കൊഴപ്പം ഒന്നൂല്യായിപ്പോ
പിന്നെ
പിന്നെ എന്താ എന്താ മോന് അവിടെ പഠിക്കണ പറഞ്ഞ അടെ അടുത്ത് തന്നെ ആാവല്ലേ ആഹ അപ്പൊ പഠിക്കുന്നു വല്ല്യ ചെ
ഓ ആ അപ്പ പോകണില്ലാ എറെ ജോലിക്ക് പോയ സ്ഥലത്തുന്ന് മേളേൽ നിന്ന് താഴെ വീണം
അയ്യോ
അവന് പറഞ്ഞില്ലായിരുന്നു എന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു ഇപ്പം കുറെേ ദിവസം കൊണ്ട് വയ്യാന്ന് പറഞ്ഞണ്ട് കിട അവൻ എന്ത് എന്തന്ന് ചോയിച്ചപ്പം ഞാൻ അമ്മേനടുത്ത് പറഞ്ഞില്ല അമ്മ വിഷമി ഞാൻ പറഞ്ഞ വിഷമിക്കണ എന്തരു ഇങ്ങനെ വെച്ച അനുഭവിക്കുമോൾ എന്ത് കിട്ടമായിയിരുന്നു അന്നേര ആശുപത്രി കൊണ്ട് പോയിരുന്നെങ്ക അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യല്ല ഇപ്പൊ അവന് നടുവ നടുവേന കുറച്ചു നേരം നിന്ന് പണി കഴുമ്പോം തന്നെ നടുവേനായിരുന്നു അത് അന്നേ അത് ചെയ്തിരുന്നെങ്കി ഇപ്പൊ ഇത്ര വരൂലായിരുന്നു
അതന്നെ പാവം മാറിക്കിട്ടട്ടെ
എമ്മടനെ എന്താ പറ്റക്കണ പറഞ്ഞ് ന്നിട്ട്
ന്തെ
കേൾക്ക
ആഹ് പ ആഹ അതെ അതെ ഇവിടെ ഞാൻ ഇരിക്കുന്നടുത്ത് റേഞ്ച് അപ്പ അപ്പട്ട് പോവും
ആഹ്
പിന്നെ പിന്നെ കുളിക്കാൻ കേയറിയോ
ഇല്ല അതാ പ്ലാസ്റ്റിക്കര് വന്നിന്നു അപ്പോ
ഓ അതാ സൗണ്ട് കേൾക്കുന്നതല്ലേ?
ആഹ ആഹ
ചേരി ഞാൻ എന്നിട്ട് ചോയ്ക്കാണ് ജോലി കോ സൗണ്ട് കേ അപ്പൊ ഞാൻ വിചരിച്ച് ജോലി അപ്പോ ഞാൻ വിചാരിച്ചു ജോലി ഒതുങ്ങിന്ന് പറഞ്ഞിട്ട് പിന്നെ സൗണ്ടുകൾ കേക്ക എന്താന്ന ഞാൻ ആലോചിക്കുന്നെ
ആഹ അതന്നെ
ഉ ഉ പിന്നെ പിന്നെ ശ് പിന്ന
ആ പറയാൻ കിട്ട്ണില്ല ആ ആഹ
പിന്നെ പിന്നെ ശരി പിന്നെ
ആഹ ഓക്കെ
താത്തേണ് താത്തേണ് തലയില് മക്കന ഇട്ടിട്ടില്ല ഉള്ളു